ഓ ആഹ് ആഹ്
ഉം
ഒറങ്ങിയോ മോള് ഒർങ്ങിയോ പ്പൊ ഫ്രീ ആയിട്ട് ണ്ടാവോള്ളൂ ലെ
ഉം മോള് ദേണ്ട പാലൂ ടിക്ക്ന്നതെ ള്ളു ഒറങ്ങിയതു ഇല്ല
കര്ച്ചിലൊന്നു കേക്കില്ലല്ലോ ഓർങ്യോ ട്ടാവ് ലലേ
ഒറങ്ങി എണീറ്റ് ഇപ്പട് പാലു ടിക്കുന്നു
ഏ
ഉം
ങ്ങട്ട്ന്തപ്പ് എ കൊർച്ചേരം കെട്കുവെ ഒർങ്ങുവ ന്നെ
ഉം ഒരിത്തിരി ഒറങ്ങും ചാടി എണീക്കും പിന്നെ ഒറങ്ങും കള്ള ഒറക്ക അഞ്ചു മിൻറ്റ് അഞ്ചു മിൻറ്റ് ഉ
എട്ക്കെടക്ക് ഓരോ ണര്ല്ലാലേ
ആഹ് അതാണ്
ഒന്ന് ജോലി ചെയ്യുമ്പൊളക്കാരലെ ഒണരൽ ആഹ്
ഉം ചാടി എണീട്ട് കരച്ചില് തൊടങ്ങും പിന്നെ കരയാൻ തൊ കാരയാൻ തൊടങ്ങിയ പിന്നെ ഒരു മനുഷ്യന്റെല് ഇരിക്ക ത്തില്ല കരയാൻ തൊടങ്ങിയ ഉം നമ്മള് തന്നെ എടുക്കണം
അത് അങ്ങനെ ന്നല്ലേ കുട്ട്യളും കരയാൻ തുടങ്ങിയ കര്ചിൽ നിർത്തൂല
കരയാൻ തൊടങ്ങിയ സ്വന്തമ്മമാര് തന്നെ എടുത്താലേ അവരെ കരച്ചില് നിർത്തൂ താ ആരെ എടുത്താലും നിർത്തൂല്ല.
നിക്കൂല്ല ആഹ്
ഇവള് അങ്ങനെ തന്നെയാണ് കരയാൻ തൊടങ്ങിയ എന്റെ വാപ്പാടെ കൈയിലും ഉമ്മാടെ കയ്യിയിലും നിക്കത്തില്ല.
ഓലുക്ക് ആഹ് നമ്മ ഉമ്മന്നെടക്കേണ്ടിരും
ഉം
പെട്ടന്ന് താത്തയെന്തിന്ന് പഠിക്യാ.
ഇല്ല താത്ത ഡയാലിസിസ്. ജോലി ജോലി ഡയാലിസിസ്.
എവിടെ അവിടെ .
അല്ലല്ല താത്ത ജോലി ചെയ്യുന്നത്. ആഹ് എവിടെ കണ്ണൂര്.
കണ്ണൂര് ഏഹ് അപ്പൊ അവള് പ്പ ലീവിന് ഇപ്പൊ വന്നതാ
ആ ലീവ് ഞങ്ങള് ഞ ങ്ങളടുത്ത് ആദ്യം പറ്ഞ്ഞ് വര്ന്ന് ആ എന്ന് എന്നൊ എന്നാ ഞങ്ങളട്ത്ത് പറഞ്ഞായിരുന്നല്ലോ കൊറ്ച്ചോസ്ത്തിന് മുമ്പ് വരൂന്നാണ്ല്ലൊ പറ്ഞ്ഞിടാം ഇന്നലെ കൊറോഷ വരുന്നില്ല പൈസെന്നുല്ല ലീവ് ഇല്ല ന്നൊക്കെ പറഞ്ഞ്. ഇങ്ങള് പറഞ്ഞ് കൊള്ളാം അപ്പ പിന്നെ അവള് ആരെ വീട്ടി പോവാണ് പെരുന്നാളിന്റന്നൊക്കെ പറഞ്ഞിര്ന്ന് ഇന്നിട്ട് ഇന്നലെയാണെങ്കി ആ ആ ഇന്നലെ വിളിച്ചപ്പം സിനിമക്കൊക്കെ പോവാന്നാ പറ്ഞ്ഞെ പിന്നെ പി സിലിമകൊക്കെ നമ്മള് എടക്ക് സുമെ ആ കാപ്പിയുണ്ടാക്ക്ന്ന് പിന്നെ വിളിക്കാന്നൊക്കെ പറ അന്നേര ട്രെയിൻ കേറിയെന്ന് തോന്ന്ന്ന് ആ അങ്ങനെ ഉം അങ്ങനെന്നെ അത്കഴിഞ്ഞ് ഇന്ന് പ്പം രാവിലെങ്ങനെ കുഞ്ഞമ്മ വിളിച്ച്ട്ട് പറഞ്ഞ്ങ്ങനെ ആദാത്യം ആ കൊച്ചാടമോള് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്ന്ന്ന് കുഞ്ഞാ ഇങ്ങനെ വിളിച്ച്
അപ്പോവടെ എത്താനേരത്തൊന്നു വിളിച്ചില്ലേനു
നമ്മള് പകലൊക്കെ വിളിച്ചോക്കിയപ്പൊ എട് ക്കുന്നില്ല നമ്മള് വിചാരിച് ഡ്യൂട്ടിക്ക് പോയാ ഫോണെടുക്കൂല
ആഹ് ആഹ് അതാ ഇരിപ്പ്
ഉം നമ്മളെ പക്ഷെ കുഞ്ഞിമ്മ പറഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അല്ല നമ്മള് അറിഞ്ഞത്
ആ ആഹ് ആ അത് എന്താ താത്ത കോളേജിലൊക്കെ പഠിച്ചതാണോ
താത്തി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇത് പഠിച്ചു എന്നിട്ട്പ്പം ജോലിക്കേറി ഡയാലിസ്
എത്ര കോഴ്സ് എത്ര മാസത്തെ കോഴ്സാണ്
അയ്യോ ഒന്നും എനിക്ക് ഓർമ്മയില്ലട്ടോ
ഉം
പഠിച്ചു ഇറങ്ങിയിട്ട് ഇപ്പം ഒരുപാട് വർഷയയായി ഇപ്പം ജോലിക്ക് കേയറിട്ട് തന്നെ ഏതാണ്ട് ആ ആ ആ ആ അതിനേക്കേ മുമ്പോക്കെ ഒരുപാട് വർഷം എറങ്ങിട്ട് ആറേഴ് വർഷത്തെ ആ എക്സ്പീരിയൻസ് ഒണ്ട് അപ്പം നിന്റെ അടുത്ത് ചോദിച്ചാ എനിക്ക് അറിയാൻ ഒര് വഴിയുമില്ല
ആ നീ എന്താ പെര്ന്നാള് കഴിഞ്ഞിട്ട് പോയിക്കാലല്ലേ
കാത്തി ആാ വെള്ളിയാഴ്ച പോവും
ഉം പെരുന്നാള് കഴിഞ്ഞേൻ്റെ പിറ്റേന്ന് തന്നെ
ഉം പോവും ലീവില്ലാ പിന്നെ നമ്മള് ഇവടെക്കെ തന്നെ വഴക്കൊക്കെ ഒണ്ടാക്കി പെണങ്ങിക്കെ ഇരുന്നത് കൊണ്ട് വന്നതാ
വെരുന്ന് പറഞ്ഞ് ആശിപ്പിച്ച് എന്നിട്ട് വെരിതിരിക്കുമ്പോൾ മനസ്സില്ല് ഭയങ്കര സങ്കടമല്ലിയോ
ആാ എന്താ വേരാനടുവിന് വരൂല്ല്യാ ഇവടെ എടങ്ങോറ്
ആാ
ഇതിൽ കാണാനും വേണ്ടി
ഉം അല്ലെലും ഇവ എൻ്റെ മേക്കാണെങ്കിൽ പൊടിക്കൊച്ചാണെങ്കിലും ആ എന്റെ ചേട്ടത്തി ആയത്കൊണ്ട് അവക്ക് വല്ല്യാമ്മയാണ്
ആാ ആാ
ഉമ്മി ദോ വിളിക്ക്ന്ന് വല്ല്യായുമ്മി ദോ വരുന്ന് പറയുമ്പോ ഭയങ്കര ഇഷ്ടമാണ് എന്റെ താത്തിയ
ഏ
നാണ് ഫോൺ വിളിച്ചാ എന്തൊര് ചിരിയും സംസാരവും കളിയുമാണ് താത്തിടെത്ത്
ഒളോ ഭാഷേലിങ്ങനക്കാ ഇതിൽ അങ്ങനെ വർത്താനൊക്കെ പറക്കാരല്ലേ അവര്
ഉം ചെറ്താ ആ ഈ ഊ ന്നൊക്കെ ആക്കും ഉം ഉം ഉം അത്ര ആയത് നാല് മാസ ആയതല്ലേ ഒള്ള് എന്നാല് അവള് കൂവും കൂ ആ ആന്ന് ആക്കും ഉം അപ്പഴതേക്കും അവക്ക് ഭയങ്കര ഇഷ്ടാണ് ഉം എന്റെ താത്തേന്ന് പറഞ്ഞാ അവക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം നമ്മള് വിളിക്കും രാവിലെ ഒറക്കെണിക്കുമ്പോ കരയാതിരിക്കാൻ പറഞ്ഞ് പറയും വല്ല്യമ്മേടെ മോളൂസേ എന്ന് വിളിക്കുമ്പം ആ കരച്ചിലൊക്കെ അങ്ങ് നിക്കും കരയൂല്ല
ഓലിക്ക് ഇഷ്ടള്ള ആൾക്കാരെ ആ
എനിക്ക് ഭയങ്കര ഇഷ്ടാ എൻ്റെ താത്തിയെ തിരിച്ചും അങ്ങനെ തന്നാ
ഏ
കേട്ടില്ല
നല്ല ഇഷ്ടായിരിക്കും ല്ലേ താത്തെന്നെ പറയാ
ആ ആ
താത്താരൊക്കെ ഇണ്ടാവുമ്പോ രസാണ്
ആ ആ
ക്ക് പിന്നെ താത്താരൊന്നും ഇല്ല അനുജന്മാരാണ് ഫുള്ള്
ആ ആ
മൂന്നനിയന്മാര്
ആ
പെരുന്നാള് ഇത് വീട്ട്ന്ന് വരുവായിരിക്കും ആരെങ്കിലുവൊക്കെ ഇപ്പ ഇവിടില്ല അപ്പപ്പിന്നെ ഉപ്പ വരില്ലല്ലോ, ഉപ്പ ഗൾഫിലാ
പിന്നെ വേറെന്തെര് വിശേഷം
വേറെന്താ സുഖായി പോകുന്നു
പിന്നെ എൻതര് പറഞ്ഞത് കേട്ടില്ലായിര്ന്ന്
ഉമ്മാന്റെ വീടവിടെ അടുത്തെന്നെയാണോ ചോയിക്കാ
അതെയോ
നിങ്ങള ഉമ്മാന്റെ വീട്
ആ ഏഹ് എന്റുമ്മായെ കെട്ടിച്ചോണ്ട് വന്ന വീട് വീട്ടിലല്ലേ ഇപ്പോ ഉമ്മ മ്മാടെ വീട് സ്വന്തം വീട് ഒരു കൊറച്ച് പോണം കൊറച്ച ദൂരൊണ്ട് കിലോമീറ്റർ ഒന്നും അറിയത്തില്ല
അങ്ങട്ട് പെരുന്നാക്ക് പോകലുണ്ടോ നിക്കാനൊക്കെ പോകുവോ ഉമ്മാന്റെ വീട്ട്ക്ക്
ഉം ഉം ഉം പൂവാറേ ഇല്ല പോവാൻ സമയവും ഇല്ല അതൊണ്ട് പോക്കില്ല
ആ ആ കുറവായിരിക്കും ല്ലേ പോക്ക്
മ്മ്
പോവല് കുറവായിരിക്കുല്ലേ പറെയാ
ആ ഇടക്ക് ഉ കുറച്ച ദിവസം മുമ്പ് പോയായിരുന്നു കുറച്ചു ദിവസം ഉമ്മായും ഞാനും മോളും കൂടെ പോയായിരുന്നു ഉമ്മാടെ നാത്തൂന്റെ കൈ ഒടിഞ്ഞ് കെടക്കുന്നു അങ്ങനെ ആ
ആ ആ
അല്ലാ നിക്കാനൊന്നും പോക്കില്ല അവിടെ പിന്നെ ആരുല്ല ഉമ്മച്ചിമ്മ ഇവിടെ ഉണ്ട്
ആ
ആ അപ്പഴത്തേക്ക് ഉമ്മച്ചീമ്മ ഇവിടെ ആയതൊണ്ട് ഉമ്മച്ചീമ്മ ഇന്നിപ്പോ ഇന്ന് വന്ന് ഇവിടെത്തന്നൊയിരുന്നു ഇടക്ക് പോയി എന്നിട്ട് പിന്നെ ഇപ്പ വന്ന്
അവിടെ അവിടെ എങ്ങനെ കല്യാണ രീതിയക്കെ? പിന്നെ വേറെ മോഡലാ മേര്യേജൊക്കെ?
മേര്യേജ് ഇൽ വേറെ രീതി അങ്ങനൊന്നുല്ല ചെലോര് വളയിടീല് കഴിഞ്ഞു കല്യാണം കഴിക്കു കല്യാണം എന്തുവാണ് വേറെ രീതീലൊന്നു ഇല്ലാ
പെട്ടേ നമ്മള ഈ നാട്ടിൽ ഇവിടെ പെട്ടെന്ന് പതിനെട്ട് പത്തൊമ്പതൊക്കെ ആവുമ്പോക്കും മാര്യേ
ആ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതലും ബ ആഹ് പഠി ച്ചിട്ടൊക്കെയാണ് ഒരുപാട് പേരും കല്യാണം കഴിക്കുന്നത് പക്ഷെ അങ്ങോട്ട് അങ്ങനെയല്ലന്ന് തോന്നില്ലേ
ഇവിടെ എങ്ങനെ പതിനെട്ട് പത്തൊമ്പതാവ്ത്തിന്
ഉം ഉം. പക്ഷെ ഞമ്മടെ ഇവിടെയാണെങ്കി പെമ്പുള്ളേരിൽ ഇല്ലാ ഒട്ടും ഇല്ല. അങ്ങോട്ട്
ഇവിടെയും കുറവന്നെയാണ്. ഇവിടെ ആണ്ങ്ങളാണ് കൂടുതല്.
ആഹ് ഞങ്ങടതാണ്ടെ, ആഹ് എന്റെ ഒരു ചേട്ട്- ട്ടന് വേണ്ടി, നല്ല ജോലിയുണ്ട്. രണ്ടു ലക്ഷം രൂപയാണ് സ്
ഏഹ്
വീട്ടിലിര്ന്നാണ് വ് വർക്കൊക്കെ ചെയ്യ്ന്നത് ഈഹ് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പെമ്പിള്ളേരെ തെരക്ക്ന്ന് ഓങ്ങ്. എവിടെയുല്ല എന്റെ രണ്ട് ചേട്ടന്മാർക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓ ഹെഴിച്ചിട്ടേ ഇല്ല
ഇണ്ട് പക്ഷേ, അയക്കുന്നില്ല പെൺകുട്ടികളെയൊന്നും
ഊം ഇവിടെയൊന്നു ഇല്ല
ഇവിടെണ്ട് പക്ഷെ ഒക്കെ പഠിക്കയാണ് സമ്മതിക്കുന്നില്ല
ഉം ഇവിടെ പക്ഷെ കുറവാണ് നമ്മടെ ഇങ്ങോട്ട് കൊറവാ
ആഹ്
ഇങ്ങോട്ടൊക്കെ വല്ല്യ പെമ്പിള്ളേരാ. അവിടെ പിന്നെ ഉം ആ സംഖ്യ കൂടുതലാണ്കൊച്ചുങ്ങളെ സംഖ്യ മക്കള് നമ്മുടെ ഇവിടെ ഒരു ക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് അതിൽ കൂടുതലില്ല മൂന്ന് പക്ഷെ അങ്ങോട്ടങ്ങനെയല്ല തണ്ട്
പെൺകുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ സമ്മതി ഉണ്ടാക്കാനേൂള അതാണ് പഠി
ഇപ്പൊ ഇപ്പൊ പിന്നെ ആർ പം സ്വർണ്ണം പണവൊന്നും വേണ്ട എല്ലാർക്കും പെമ്പിള്ളേരെ മതീന്നാണ് നമ്മള് നാട്ടിലുള്ളോരൊക്കെ പറയുന്നത് കൊണ്ട്
ഇപൊ കിട്ട്ണ പെൺപിൾ പെൺകുട്ട്യാളന്നെ സ്‌കൂ സ്വർണം കിട്ടാല്ലാത്തോണ്ട്